ഉം എന്താ പാട് സുഖല്ലേ? ആഹ് കേൾക്ക്ണില്ലേ?
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് എന്താ വിശേഷം?
ഉം എന്ത ഇങ്ങനെ പോവ്ണ്ട് പണിയൊക്കെ കഴിഞ്ഞോ?
അതെന്തെടോ? കുട്ടികളൊന്നും തിരക്കായിലെ?
കുട്ടികള് ആഹ് വന്നോ കുട്ടികള് വന്നാ?
ആഹ് അവരിപ്പ വന്ന്
ഉം ഇന്റെ ഒരു കുട്ടി വന്ന് ഓര് രണ്ടാള് വന്ന് ഒരാളും കൂടി വരാണ്ട്
വേറെ സ്കൂൾള്ളാ?
ആഹ് അന്റെ കുട്ടിയളൊക്കെ വന്നാ?
ആഹ്
ഉം
ഇന്നെട്ട് എന്ത ഇണ്ടാക്കിണ് ഇന്ന്?
ചായ എന്താ ഇണ്ടാക്കി ചായ എന്താ ഇണ്ടാക്കി
ചായിം പൂവടിം ഒക്കെ ഇണ്ടാക്കി
ഏഹ് എന്ത്
പൂവട
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഇങ്ങളവടെ ഇണ്ടാക്കലില്ലേ
ആഹ് ഇണ്ടാക്കല് ഇണ്ട് ഉം
ഏഹ് ഇന്ന്ട്ട് അവടെ എന്താ ഇണ്ടാക്കി ഇപ്പന്ന്
ഇന്ന് ഇപ്പൊ ഞങ്ങള് ഒന്നും ഇണ്ടാക്കിറ്റില്യ ഉം ഉം ഇന്ന് ബേക്കറി ഇണ്ട് ആഹ് ബേക്ക
ഉം ഉം എന്നട്ട് പിന്നെ എന്താക്കാ
ഹസ്ബെൻഡ് എവടെ
ഹസ്ബൻഡറ്റ് പാെർത്താണേ
ആഹ്
ആഹ് മാറ്റ്ണില്ലേ ആഹ് വിളിച്ച് ഇണ്ടായിരുന്നു രാവിലെ വിളിച്ച് ഇണ്ടായിരുന്നു
ഉം ഉം ഉം പിന്നെ മക്കള് ഏഹ്
ആഹ് ഓര് എവടെ
ആഹ് ഓല് ഇവടെ ഇല്യ സൗദ്യേലെന്നെ
ആഹ് എന്താ അവടെ വർ
വർക്ക് കടേലാണ്
ആഹ്
ഉം അന്റെ മാപ്ളെ എന്താ പണി
ഇങ്ങെന്നെ
ആഹ് ആഹ് ആഹ് ആഹ് പിൻ ഏഹ് പിന്നെ എന്താ ഇങ്ങനെ പോവ്ണ്ട് ഉം പിന്നെ വീട്ട്ക്കൊക്കെ പോക്കില്ലേ
അആഹ് ഇണ്ടേയ് ഉം
ആഹ്
ഉം ഞാനാ ഞാൻ ഇപ്പ ഇന്റെ വീട്ടിൽ തന്നെ ഇന്റെ വീട്ടിന്ന്എന്നെ ആഹ് അവടെ ഇമ്മ ഇല്ല അവടെ വീട്ടില് അവടെ അമ്മായിമ്മ ഇല്ല
ആഹ് ആഹ്
ഉമ്മ ഉമ്മാന്റെ വീട്ടിലാ ഇല്ലേയ് മൂത്തച്ചി ഇല്ലേയ് മുമൂത്തച്ചൻ കെട്ട്ണില്ലാ പറഞ്ഞ്ട്ട് ഓന് ഇങ്ങനെ കെട്ടീറ്റില്ല
ആഹ്
ഓൻക്ക് ഇപ്പത്തന്നെ വാണ്ടത്രേ ആള് ആഹ് ആള് കെട്ടിയില്ല അപ്പൊ
ആഹ് ആഹ് ആഹ്
ഉം അപ്പൊ ഞാൻ ഇപ്പ ഇന്റെ വീട്ട്ലാ ഉമ്മക്ക് പെട്ടെന്നൊരു സർജറി വേണം പറഞ്ഞിട്ടേയ് തൈറോയ്ഡിന്റെക്കെ തൈറോയ്ഡിന്റെ ആഹ് ചങ്കില് രണ്ട് മൊഴ ഇണ്ട് അപ്പ അത് ഇട്ത്ത് കളയണം പർഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഇൻ ചെറിയ കുട്ടിയുണ്ട് എനിക്ക് അപ്പൊ ഓളെക്കൊണ്ട് നോക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ പോയിക്കോളാ പറഞ്ഞു ഉമ്മാന്റെ വീട്ടില് അവിടെ അനി അനിയത്തിയേള്ണ്ട് ഉമ്മണ്ട് അപ്പൊ അവ്ടുന്ന് പൊയ്ക്കോളാ പറഞ്ഞ്
ആഹ് ആഹ് കൊറച്ചയ്നിട്ട് വാ ഉം
സർജറിക്ക് വേണ്ടീട്ട് പോയതെര്ന്നു അപ്പൊ നോക്കുമ്പോ ബിപി അ കൂടി ക്കി ആൾക്ക് അപ്പൊ ചെയ്യാൻ പറ്റൂല പറഞ്ഞു ഉം അങ്ങനൊയിട്ടപ്പ നീയിപ്പ ബീ ബീപ്പിടെ ഗളിക കുടിക്കാൻ പറഞ്ഞക്കാണ് രണ്ട യ്ച്ച ഇപ്പൊ നാളെ കാണിക്കണ്ടത് എടക്കെടെക്ക് ബീപി ചെക്കിയ്യാനും പറഞ്ഞിണ്ടായിന്നു അപ്പൊ കഴിഞ്ഞ രണ്ടീസം മുമ്പ്
ചെയ്യാനും പറ്റൂല്ലല്ലോ
ഇല്ല ബ്ലീഡിങ്ങ് നിക്കൂല പറഞ്ഞു
ഉം ഉം ഉം
കൊറച്ച് മുന്നേ ചെയ്തുണ്ടാവും എന്താ ബീപി ചെക്ക് ചെയ്ത നോക്കുമ്പോ കൊറവാണ് വയനാട്ടിന്നാണെ കൊറച്ച് ദൂരന്നാ ഉമ്മാടെ വീട് കുറച്ച് ദൂരെ
ഓ ഓ അപ്പൊ ഇപ്പൊങ്ങള് നിക്കണതെവിടെ?
ഞങ്ങള് മലപ്പുറം പാലക്കട് ആഹ് ഭാഗത്ത്‌
ഷ് ആഹ് ആഹ് ആഹ്
സായിനപ്പ ബി പി നോക്കുമ്പൊ കൊറഞ്ഞിട്ടില്ലാന്ന പറഞ്ഞെ കുറഞ്ഞിട്ട്ണ്ടാന്നില്ല ഇപ്പൊ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോ കൊറവുണ്ട് ഇപ്പോ
ആഹ് ആഹ്
ഇനി നാളേണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തെക്കെ? പറയന്നറിയില്ല ഇനി അയിനനുസരിച്ച് ഡേറ്റ് തരുള്ളു
ആഹ് അതന്നെ ആഹ് കൊറഞ്ഞിട്ട് അയിനന്നുസരിച്ചുള്ളതാ തരുള്ളൂ അവര്
ആഹ് അതെ എന്നാ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നോ
ഇതിപ്പൊ എ ആഹ് ആഹ് ഉള്ളിൽക്കാണോ പൊറത്കാണോ ടൈറോയ്ഡ്
അവിടെ ഉള്ളിക്കാണ് ഇബടെ ഇന്റെ ഉമ്മാക്കണ്ടാവും പുറത്ത്ക്കാ അവിടത്തെ ഉമ്മാന്റെ ഉള്ളിക്കാണ് കാണൂല അ ഇണ്ട്ന്ന് അറിയ്ണില്ല
ആഹ്
ഇവിടെപ്പന്റെ ഉമ്മാക്കൂണ്ട് ഉമ്മാന്റെ പൊറത്ത്ക്ക നല്ലോണണ്ടേനും
ആഹ് ആഹ്
ആറ് സെന്റിമീറ്റർ എത്രോ ഉണ്ട് ഇവിടുത്ത ഉമ്മാന്റെ അവിടുത്തുമ്മാന്റെ അത്രക്കില്ല നാല് സെന്റിമീറ്റർ ഒക്കൊള്ളു അന്ന് സ്കാനിങ് എടുത്ത് നോക്കുമ്പോ ഞാനന്ന് ടെസ്റ്റ്‌ എന്താ സ്കാനിങ് ചെക്കീതോ ക്ക്മ്പോ അങ്ങനൊക്കെ ഇണ്ടന്ന് കണ്ടണ്ടന്ന് അപ്പൊപ്പ ഇവടെ ത്തെമ്മാനീം കാണിക്കുണ്ട് പ്പോ
ആഹ് ആഹ്
ഇമ്മാനോട് സർജറി പറഞ്ഞക്കന്നേണ് ഡേറ്റ് തന്നിട്ടില്ല ഇപ്പൊ ഇവടെ എന്റെ ഉമ്മാക്കും
ആഹ്
ഉം
ആഹ് ല്ലേ എന്താ കാട്ടാ എന്നാ പറയാനാ
അങ്ങൻന്നെ ഓരോ സമയത്ത് ഓരോന്ന്ണ്ട് വന്ന് പെടാ
ആഹ് അതെന്നെ അതെന്നെ
ഇപ്പ ഇത് ഇട്ത്ത്കളഞ്ഞാലും ഗുളിക കുടിക്കണേ മരണം വരെ കുടിക്കണംന്ന് പറയ്ന്നെ
ആഹ് ആഹ്
അവ്ട്ത്തെ ഇമ്മാക്ക് ആദ്യേ ഗുളികയും കാര്യങ്ളും ഒര് പെട്ടി ഗുളികേയ്ണ് ദിവസേനെ എട്ടും ഒമ്പതും ഗുളികയെക്കെ കുടിക്കെല് ഇപ്പ ഈ ആ ആമവാതം ഇണ്ടാവോണ്ടേ അതാവുമ്പൊ ഒന്നും കൂടെ വേദനിം കാര്യങ്ങളും
കൂടും കൂടും ഉം
ഉം അപ്പൊ അയ്‌ന്റെ പൊർത്ത് ഗർഭപാത്രോ ഇട്ത്ത്കളഞ്ഞതാണ് അങ്ങനെ തീരെ വെയ്യ അവ്ട്ത്തെ ഉമ്മാക്ക്
അഹ് ആഹ് പ്പ പ്പ അവ്ടെ ആരാ നോക്കാന്
അവ്ടെ ഉമ്മാന്റെ വീട്ടില് എഹ് ഇമ്മാക്ക് അഞ്ച് അനിയത്ത്യാള് ഇണ്ടെയ് അഞ്ചാള്ണ്ട്
ആഹ് അപ്പ ഇമ്മ നോക്കു ആഹ് അഹ് സ് അവ്ടെ പോയിക്കുലേ
ഉമ്മാന്റെ ഉമ്മിണ്ട് അങ്ങനെക്കെ
ഉം ഉം അയ് ശരി
അപ്പൊ ആഹ് അവ്ടെ അവ്ടെ പോവു മ്മെ ഇപ്പൊ ഞാന് വടെ ചെറ്യേ കുട്ടിനേ റ്റാണേ ഓക്ക് ഏഴ് മാസെ ആയിട്ടൊള്ളൂ. അപ്പൊ ബുദ്ധിമുട്ടാവുന്ന് പർഞ്ഞ് ആഹ് ആഹ് എല്ലാം കൂടെ നടക്കൂല അപ്പൊ ബുദ്ധിമുട്ടാവും പർഞ്ഞ് ട്ട് മ്മ അങ്ങട്ട് പോയി ഞ്ഞ്പ്പൊ ഉമ്മാ ക്ക് ഞങ്ങളൊക്കെ ഇവ്ടെ ആയോണ്ടാണ് ഞങ്ങളെ കാണാ ത്തോണ്ടാണോ ഇത് പറ്റ്യേത് ഒന്നും അറിയില്ല എന്തെ പെട്ടെന്ന് ബി പി കൂടീന്നാവോ മ്മ പറീണ് ഞാനൊന്നും ആലോയ്ച്ച്ട്ടില്ല എന്ത് പറ്റിന്ന് അഅറിയില്ലാന്നൊക്കെ പറയും ഏഹ്
വെര്നോന്നോയ്ച്ചൂടേയ്ന്ന
ആഹ് ഞങ്ങള് ഇനി എന്തായാലും ഡെയ്റ്റ് കൊടുക്കുമ്പൊ ചെല്ലണം കെര്തീറ്റെന്നേണ് അങ്ങനെ അഹ് പ്രശ്നൊന്നും ഇണ്ടാന്നില്ല്യ എന്താ ഞാൻ രാവിലെ വിളിക്കുമ്പളൊക്കെ ആള് നല്ല കൂളായിര്ന്ന് സംസാരിക്കും കു ട്ടിനെ കാണുമ്പളേറ്റെ കര്യോന്നൊക്കെ വിചാരിച്ച്ണ്ടായ്ർന്നു ഞാന് അപ്പൊ അതൊന്നും കൊഴപ്പണ്ടാർന്നില്ല അപ്പൊ പിന്നെ എന്തേ പെട്ടെന്ന് ഇണ്ടായി ആവോ അപ്പം മുന്നിം ബീ പിക്ക് ഗുളിക കുടിച്ച്ണ്ടാർന്നത്രേ ഇഞ്പ്പ അതേറ്റെ ആണോ അതും അറീല പിന്നെ ബീപി കൊറഞ്ഞപ്പോ അങ്ങനെ നിറ്ത്ത്യേതാ ആഹ് അതന്നെ ത്രോള്ളൂ ഓരോന്ന് ഓ രോന്ന് ഇണ്ടായ്ന് ഗർഭപാത്രം ഇടുത്ത് കളഞ്ഞാ തന്നെ അങ്ങനെത്രേ രോഗങ്ങൾ വിട്ട്മാറൂലാറിനേക്കാ
അഹ് ആഹ് പിന്നെ അതല്ലാ ന്താണ് മറ്റേ അത് ആഹ് മറ്റാള് വര്ല്ണ്ടോ
പാര് ആഹ് ഓല് കൊ ത്തല്ലേ വന്ന്ട്ട്ല്ല
ആഹ് അല്ല ഇക്ക വര്ണ് ണ്ടോ ഓപ്പറേഷായിട്ട്
ഇല്ലേ വരുന്നില്ല ആള് വരുണ്ല്ല
ആഹ്
ഇപ്പോ വന്നാലും അങ്ങോട്ട് കേറാൻ പറ്റൂലേന്നുള്ള പേടിയാണ് യുദ്ധം കാര്യങ്ങളും ആയിട്ട് കടങ്ങളാണെങ്കി അങ്ങനെ ഒരു വഴിക്ക് അപ്പോ നാട്ടില് വന്ന ശരിയാവൂല അതോണ്ടാണ് ന്നട്ട് വേറെന്താ
വെശന്നിട്ടാണാവോ ലെ
എഹ് ഏഹ് ഇല്ലല്ല വെശപ്പൊന്നും ഇല്ല വെശന്നിട്ടല്ല ആള് എന്തോ ഓരോ കുറുമ്പ് എടക്കടക്ക് അങ്ങനെ തന്നെയാണ് ചെലേ സമയത്തുള്ളതാണത്
ഉം ഉം
ഓളെ കൂടെ ഇങ്ങനെ ഇരിക്കണം എപ്പളും
ഇതെ
ഇപ്പോ മുട്ട്ത്തലും അങ്ങനെ ഓരോ പ്രായം ആഹ് താ
ഓഹ്
അടങ്ങിയിരി
പ്പ ഗിർക്ക ഗിർക്കിന്റെ ടൈം ആയതല്ലേ
ആഹ് അതെ അടങ്ങിയിരിക്കൂല ആങ്ങനക്കെ
ഇങ്ങട്ട് മറ്റേ കുട്ടി വന്ന അപ്പോ
ആഹ് ഓള് വന്ന് ചായ കുടിക്ണ് ഇനിയിപ്പോ കുളിക്കലും കാര്യങ്ങളും പൂവടണ്ടാക്കി
ആഹ് ആഹ് പൂവട പൂവട മറന്ന്ക്ക്ണ് ഉം പിന്നെ വേറെന്തക്കെ ഏ രണ്ട് വർഷായി
ഞാ ആഹ് വര്
രണ്ട് വർഷം രണ്ട് വർഷം വെര്ന്ണ്ട് പറയ്ണ്ട് കൊറച്ച് രണ്ട്മു രണ്ടു മാസം കഴിഞാ വരണം ന്നൊക്കെ പറയ്ണ്ട്
ആഹ് ആഹ്
ഏഹ്
ഇബടെ ആള് ആൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാലേ വരാൻ പറ്റൊള്ളൂ ആഹ് ആഹ് ഇന്ന ശരിന്ന
ആഹ് ശരി അഹ അഹ